ഇന്ന്ല്ലേ
ആഹ് ണ്ട് ണ്ട് കേൾക്കുന്നുണ്ട്
എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം ചായ കുടിക്കാനായോ
ചായ കുടിക്കാന് ഇന്ക് നോമ്പാണ് നോമ്പിനുള്ള. ഉം ചായിം കടിം ണ്ടാക്കാറായി തൊടങ്ങി.
ആഹ് ശരി മുഹറത്തില് പത്ത്
മുഹറ ആഹ് മുഹറംത്തിലെ പത്ത് നോമ്പ് നോക്കാറൊന്നുല്ല ഒമ്പതും പത്തേ എടുക്കാറുള്ളൂ എ മ്മാ നേർച്ചാക്കിയത്ണ്ടായിരുന്നു നോൽക്കാന് അപ്പൊ രണ്ട് മൂന്ന് വർഷയി ട്ടേ നോക്കാൻ പറ്റീട്ടുണ്ടായിരുന്നില്ല നേർച്ചാക്കിയിട്ട് മൂന്ന് വർഷായി പക്ഷെ അത് ഒന്നു മുതൽ പ പത്ത് വരെ ആഹ് ഒരു ഓഡർല് തന്നെ ഇടുക്കാൻ വാണ്ടിട്ട് നോക്കാന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ കൊല്ലാണ് പറ്റിയത് അപ്പൊ പിന്നെ അത് ഇടുക്കാനും നിന്നു നാല് നോമ്പായി ഇന്നക്കക്ക്
ആഹ് നോമ്പ് നോമ്പേർക്കന്താണ്ടാക്കാ എന്തേലും ഒണ്ടാക്കോ
നോമ്പർക്കാന് ഓ അങ്ങനെ പ്രത്തേകിച്ചൊന്നും ണ്ടാക്കൂല മ്മള് രാവില്ക്കത്തെ ഫുഡ്‌ മുഴുവണ്ടെങ്കില് പിന്നേ പിന്നെ വൈന്നാരം ണ്ടാകാൻ മടിയാണ്
ആഹ് നമ്മള് ഒറ്റക്കക്കാവുമ്പോ പിന്ന ഒന്നും ഉണ്ടാക്കാൻ തോന്നൂല ആഹ്
ഞാൻ ഞങ്ങള് ഇവിടെ ആറാള്ണ്ട് ഇന്നാലും ഞന്ന് രാവിലെ ഇല്ല്യ മക്കൾക്കൊന്നുംല്യാ
ആഹ് അല്ല നമ്മൾ ഒറ്റക്ക് നോമ്പ് നോല്ക്കുമ്പോ ആഹ് ഒന്ന് ണ്ടാക്ക വാ തോന്നൂല വീട്ടിൽ എല്ലാരും നോമ്പ് നോൽക്കാണങ്കി എന്തേലും സ്പ
ഉണ്ടാക്കും പിന്നെ അത് മാത്രല്ല നമ്മള് രാവിലെ രാവിലെ എണിച്ച് ചായ കടിണ്ട് സാധാരണ ചായിം കടിയും ണ്ടാക്കി ചോറുണ്ടാക്കി കൂട്ടാനുണ്ടാക്കി ഒക്കെ ഉണ്ടാക്കി എല്ലാരും വീ ഷ് നമ്മളൊ ഒരു പാത്ത് പോയി കിടന്ന് പിന്നെ നീക്കാ നമക്ക് മടിയാണ്
ആഹ് മടിയാണ് പിന്നെ നോമ്പിന് ഇപ്പ അങ്ങനെല്ല എല്ലാർക്കും നോമ്പ്ണ്ടാവോ ഞമക്ക് പണിയും കൊറവാണ് വൈന്നേരത്തെ പണി നോക്കിയാ മതി
ഒന്നാമത്തെ നോമ്പിന് പ്രത്യേകിച്ചോന്നും അതേപോലെ ഇണ്ടാക്കിയിട്ടില്ല എന്താണ് ഞാൻ ചോറ്ന്ന് രണ്ടാമത്തത് രണ്ടാമത്തെ നോമ്പും അങ്ങനത്തന്നെ മൂന്നാമത്തെ നോമ്പ് ഇപ്പം ഇന്ന്പ്പം നാലായില്ലെ
ആഹ്
ഉം നാലാണ് ഇന്നല പിന്നെ ഉം പൊറാട്ട കൊണ്ടിരിച്ച്
ആഹ് നോമ്പർക്കുംമ്പോ പിന്നെ ആഹ് ആഹ് ടൈമില് നമുക്ക് തിന്നാനൊന്നും കഴിയൂല്ല കൊറെ വെള്ളം കുടിച്ച് ആഹ് ഇപ്പൊ പിന്നെ വെയിലും ഉണ്ടല്ലോ മഴയും അടുപ്പിച്ച് മഴയല്ല എന്നാ പകല ഇപ്പം മെയിലുംണ്ട്
അപ്പൊ അങ്ങനെയൊക്കെ പാടെ പിന്നെ ഇന്നലെ ബൊറോട്ട കൊണ്ട്രി ച്ച് കറി മുട്ടക്കറി ഇണ്ടാക്കി അപ്പൊപിന്നെ ആള് കൊറച്ച് ബീഫ് ഫ്രയും കൊടുന്നന്നീന്ന് അപ്പൊ പിന്നെ ഇന്നലെത്തെ നോമ്പ്. നല്ല ഉസാറില് പെറന്ന്.
ഓ
അയ്കിട്ടിയാ പിന്നെ രാത്രിക്കൊക്കെയൊന്നും വേണ്ടല്ലോ ആ ഉമ്മീന്നോർക്കണ്ട് ആ ഉമ്മാക്ക് ഇമ്മാൻ്റെ കയ്യിനൊരു ഓ പ്പറേഷൻ കഴിഞ്ഞതാ അപ്പ അവര് വയ്യാതായ സമയത്ത് നേർച്ചയാക്കിയതാ കൈയ്യ് വീണി ട്ട് എല്ലുപൊട്ടീട്ട് കമ്പിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്.
ആ ഹാ അത് ഹസ്ബൻ്റിന്റെ ഉമ്മയാണോ.
അതെ അതെ
ആഹ്
അയിനുമുന്നേ നട്ടെല്ലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിക്കണ് രണ്ടൊല്ലാം മുന്നേ
ആഹ്
രണ്ടുവർഷം മുന്നെ ഉം നട്ടെല്ലിന് ആകൽച്ചയൊണ്ടായിട്ട് എല്ലിന് അകൽച്ചേം ഒണ്ടായീന്ന് ഡിസ്ക്കിന് തള്ളലും ഒണ്ടായിന്ന്. അതുപോലെ
ഉം ഞരമ്പ് നട്ടെല്ലിൻ്റെ ഉള്ളിക്കുടെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ പാടായിട്ട് ഒരു കൊറച്ച് കൊല്ലത്തെ പഴക്കൊണ്ടത്. പക്ഷെ അത് ആള് പേടിയായിട്ട് ആൾക്കാരിങ്ങനെ പലതും പറയല്ലോ ഇവരൊക്കെ ചെയ്താ അങ്ങനെ ഇവരൊക്കെ ചെയ്താ ഇങ്ങനെയെന്നൊള്ള ആ ഒരു പറച്ചിലില് നമ്മക്കിങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റ റ്റാതങ്ങനെ കൊണ്ടടന്ന് കൊണ്ടടന്ന് പിന്നെ കാലൊണ്ട് തീരെ വയ്യാതായി ഓര് അടുക്കളേല് ഡൈ നിങ്ങ് ഹാളെത്തുമ്പോത്തിനു കാല് കൊഴയുവാ കാല് കൊഴഞ്ഞിട്ട് പിന്നെ അവിടേ ക്ക് അങ്ങനെക്കെപാടെ ആയപ്പോപിന്നെ ചെയ്യാൻ തന്നെ പിന്നെയൊരുങ്ങി.
ആ ആഹ്
ഇപ്പൊ അതൊക്കെ റെഡിയായി ഇപ്പൊക്കെ ആള്. ആഹ് ഇല്ല ഒരു ബുദ്ധിമുട്ടൂവില്ല ഒരു ബുദ്ധിമുട്ടുവില്ല ഓര് ബുദ്ധിമുട്ടിച്ചാല് ഇപ്പളും ബെൽറ്റ് ഉപയോഗികണ്ട് എല്ലിന് ബലം കമ്മിണ്ട്. തീരെ എല്ലുബെലം ബെലല്ല്യ അപ്പൊ അതിന്റേതായ ബുദ്ധിമു ട്ടൊണ്ട് ഇത് ഒഴിവാക്കിയിട്ടില്ല ബെൽറ്റ് ഒഴിവാക്കിയിട്ടില്ല.
ആ ആ
അപ്പൊപ്പിന്നെ എന്താണ് ആ കുമ്പിട്ടാല് കൊറച്ചേരൊക്കെ കുമ്പിട്ടും നീർന്നിട്ടൊള്ള എല്ലാ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊണ്ട്. അയിന്റെ എടയിലാണിപ്പൊന്ന് തട്ടി തടഞ്ഞിങ്ങാണ്ട് വീണത് വീഴുമ്പോ ആ വിഴാൻ പോയ പ്പോ ഊരൊക്കെ കുത്തൂന്നുവിചാരിച്ച് കയ്യാണ്ട് കുത്തിയത് അയ്ന്റെ കയ്യിന്റെ എല്ലൊക്കെപൊട്ടി രണ്ടെല്ലുംപൊട്ടി കമ്പിയിട്ട്.
ആഹ് ആ ആ
രണ്ടെല്ലും അങ്ങട് പൊട്ടി കമ്പിയിട്ട് ഇപ്പോ രണ്ടുമാസായിട്ടൊള്ളൂ ഇപ്പൊത് ഡയ്ലിപ്പോ അതിന്റെ വെരലുകൾക്കൊന്നും ഒരു ബലം കൈ കൈ ബലവും കാര്യങ്ങളൊന്നും കിട്ടാത്ത കാരണം ഇപ്പോ തറാപ്പിക്ക് പോവാണ്.
ഉം
ആറൂസായി ആറ് ദിവസായി തെറാപ്പിക്കു പോക്കൊടങ്ങീട്ട്. ആ പോ അതായിട്ടങ്ങനെ ആഹ് ആ കൈയ്യിന്റെ വെരലുകൾക്ക് അപ്പൊ എന്താ ഈ കമ്പിയമ്മളീ വളൊക്കെ കെടക്കുവല്ലോ ഈ ഭാഗ ത്ത് ആ ഭാഗാണ് പൊട്ടിയത് കണ്ണിക്കലല്ലാ ന്നാ മുട്ട് മുട്ടിന്റെ ഭാഗത്തുക്കല്ല രണ്ടിന്റെ കൂടെ സെട്രലായിട്ട് ആണ്ട് അപ്പത്തന്നെ പൊട്ടി ആണ്ട് രണ്ട് രണ്ട് ഭാഗം ആങ്ങോട്ടും, ഇങ്ങോട്ടും തെന്നി ക്ക്ണ്. നമ്മുക്കെന്നെ കണ്ടാ അറിയാ അത് പൊട്ടിക്ക്ണ്. എങ്ങനെ ആയലും ഓപറേഷൻ വേണ്ടിവരും എന്നുള്ളത്. അപ്പൊ ത്തന്നെ ഞങ്ങള്, ഞങ്ങൾ മനസ്സിലാക്കി. ക്കണ്, അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ്, ഇപ്പത് ആഹ്, രണ്ട് മാസം ആയിട്ടുള്ളൂ.
അപ്പൊ, പിന്നെ വെരലുക ളൊക്കൊന്ന് പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടത ല്ലെ അപ്പൊ ഒന്ന് ശരിയാവാന്, ഉം, ബുദ്ധിമുട്ടപ്പ. ആഹ്, ആഹ് പിന്നെ, ഈ കം ആഹ്, കമ്പി ഇല്ല. കമ്പി എടുക്കാത്ത കമ്പിയാ ഇട്ടിട്ടു ള്ളെ ഇനി ഒന്ന് കീറിട്ട് ഈ, ഇട്ക്കണ കമ്പിയും മറ്റേ കമ്പിയോ ആണെങ്കിലും, ഇപ്പ അധികം എമൗണ്ടിലൊന്നും വലിയ വ്യത്യാസൊന്നും ഉണ്ടായില്ല. ല്ല, ഒരു പതി പതിനഞ്ച് രൂപ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. മറ്റേതിന് അമ്പത്തഞ്ചാ ണെങ്കിൽ ഇതിന് എമ്പത്തഞ്ചും വേണം.
ആഹ്, അപ്പൊ പിന്നെ ഇത് എടുക്ക, എടുക്കണൊന്നും ഉണ്ടാവൂല്ല.
ആഹ്, പിന്നെ പ്പോ ഇത് എടുക്കണെങ്കിൽ, നമ്മള് പിന്നെ ഒരു വേദന സഹിക്കണം. അപ്പോ വീണ്ടും, അമ്പത്തഞ്ചിന് നമ്മള് ട്ട പിന്നെ, മുപ്പത്തഞ്ച് കൊടുത്തിട്ട് നമ്മൾ എടുക്കും വേണം, ആഹ്, വേദന സഹിക്കും വേണം, ഏ പിന്നെ, അത്രത്തോളം ഇരി ക്കും വേണം. ഒക്കെ പാടെ ആലോചിച്ച് നോക്കുമ്പോ, അയിനെക്കാളും നല്ലത് എമ്പത്തഞ്ച് കൊടുത്ത് കൊണ്ട് ക്കാത്തണ്ട് അല്ലെ അങ്ങന ങ്ങട്ട് ഇട്ടെ. ഇല്ല, എടുക്കാത്തെ ഇട്ട്ക്ക്ണ് ച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുല്ല. അതിനി ഇറച്ചി യോട് വന്ന് തൂർന്ന് കൂടാണ്ട് എന്നിട്ടേ പറ്റുള്ളൂ. അതു വരെ നമ്മളെ, ഈ കയ്യിന്റെ എല്ലിനും കയ്യിനും ഒക്കെ, ബലക്കൊറവും ബല സമയൊക്കെ ആയി വന്നിട് വേണം. അതെ ഇറച്ചിയു മായി വന്ന് കൂടി ചേരാണ്ടല്ലോ?
ആഹ്, ആഹ്
രണ്ട് കൂടെ അങ്ങനെ സെറ്റാ വണ്ടെ? മക്കളൊ ക്കെ സ്കൂള് വിട്ട് വന്നോ? വരാറായോ? ഇന്ന് സ്കൂളില്ല ലെ ചെലോടത്തെക്കേ
ആഹ്, ചെലോട്ത്തുണ്ട്. ഇവിടെ സ്കൂളില്ല. ഗവൺമെന്റിലൊന്നും ഉണ്ടാവില്ല ല്ലോ? പ്രൈവറ്റിൽ, ചെല പ്രൈവറ്റിലൊക്കെ ഉണ്ട്. ആ
ആഹ്, എട്ടാ ഇവിടെ ല്ല, ഇവിടെ വെള്ളിയാഴ്ച ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നില്ല.
ആഹ്, ഇന്നലെ ആഹ്, ഇന്നലെ ഇവിടെ ണ്ട്.
എല്ലാവരും നല്ലെ ആഹ്, മൂത്താള് ഏഴില്, രണ്ടാമത്തെ ആള് നാലില്, മൂന്നാമത്തെ ആള് എൽ കെ ജി. മൂത്തത് ആൺ കുട്ട്യാണ്. രണ്ടാമത്തെ പെൺകുട്ടി, മൂത്താള് ആൺകുട്ടി ഏഴാം ക്ലാസ്സില്.
ആഹ്, ആഹ്
രണ്ടാമത്തെ ആള് നാലാം ക്ലാസില പെൺ കുട്ട്യാണ്. മൂന്നാമത്തെ ആള് ആൺ കുട്ട്യാണ് എൽ കെ ജി.
ആഹ്, ശരി നാല് പേരുണ്ട്.
ആഹ്, നാല് പേര്.
ആഹ്, മൂത്തോല് രണ്ടാളും ആഹ്, മൂ മൂത്തോര് രണ്ടാളും, ആൺ കുട്ട്യാളാണ്. ഒരാള് പത്തിൽ. ഒരാള് ഒന്നി ലേക്കാണ്.
ത്തിൽ എരട്ട കുട്ടികളാ.
അല്ല ല്ല. ഒരാള് പത്തിലും, ഒരാൾ എട്ടിലും, ആഹ് ആഹ്, ഒരു ന്നിനെ മൂന്നാമത്തെ, മൂന്നാമത്തെതും നാലാമത്തെതും പെണ്ണ്.
പെണ്ണ്, ഉം
മൂന്നാ മത്തത്, മൂന്നാം ക്ലാസ്സിലേ ക്കാണ്, ഈ പ്രാവശ്യം.
ഉം
ചെറുത് രണ്ടു വയസായിട്ടില്ല.
ഉം ചെറിയ ആളാണ്ല്ലേ
ആഹ് ചെറ്താണ്
വീട്ട്ത്തെ എന്തായി ചോറൊക്കെ തിന്നോ
ആഹ് ഇല്ലില്ല നോമ്പ് നോറ്റിട്ടില്ല നോമ്പിനി മുഹറം ഒൻമ്പതും പത്തും
ഉം
എടുക്കണം ഇനിയിപ്പോ ഏഹ് വീട്ടാള്ള നോമ്പ്ണ്ട് രണ്ട് നോമ്പ് അപ്പം ഇനി മുഹറം ഒമ്പതും പത്തും അട്ടെടുക്കണം
ഇപ്പം നമ്മൾ പത്ത് നോമ്പും നോൽക്കും പക്ഷെ നമക്ക് വീട്ടാള്ളതിലേക്ക് ഒന്നും പെടൂല്ലത്
ആഹ് അത് വീട്ടാള്ളതേൽ പെടൂല്ലല്ലോ പിന്നെ ഇങ്ങനത്തെ കാരണം പിന്നെ കടം വീട്ടാള്ള കാരണം
കടം വീട്ടാള്ളതേക്കൊന്നും പെടില്ല അപ്പൊ പിന്നെ കടം വീട്ടാനുള്ള രണ്ടെണ്ണം ഞാൻ മുന്നെ വീട്ടിക്ക്ണ് ഇനി അയിന്റെ ബാക്കി ഇണ്ടാവല്ലൊ ആഹ് കൂടുതലൊന്നും അങ്ങനെ പോവാറില്ല തൊടക്കത്തില് പോയതാണെങ്കില് കുറച്ചു പോവുള്ളു
ആഹ് എനിക്കി ഈ പ്രാവശ്യം അങ്ങനെ പോയി ട്ടില്ല ലാസ്റ്റാണ് നോമ്പ് ഇരുപത്തെട്ടിനാണ് പോയത് ഇരുപത്തി ഏഴാം രാവും കഴിഞ്ഞ് ഇരുപത്തെട്ട് ട്ടിനാണ് പോയിട്ടൊള്ളത് അപ്പൊ പിന്നെ രണ്ട് നോമ്പന്നെ പോയിട്ടൊള്
ഈ തൊടക്കത്തില് പോവാണെങ്കില് കൊറച്ചെ പോവുള്ളൂ നടൂല് പോവാണെങ്കിലെ തോനെ പോവാ
അതാണ് തൊടക്കത്തില് പോയാല് ലാസ്റ്റും പോവും അതാണുള്ളത് ആഹ് എനിക്കിങ്ങനെ തൊടക്ക അന്നാ ഞാന് നോമ്പെടുത്തത് ഫസ്റ്റ് അന്ന് കുളിച്ചെട അതുകൊണ്ട് പിന്നെ ഇൻക്ക് നോമ്പ് ലാസ്റ്റ് ഇരുപത്തെട്ടിനാണ് ഇരുത്തി എഴാ രാവും കഴിഞ്ഞ് ഇരുത്തെട്ടിനാണ് നോമ്പ് തൊറന്നരാ ഇണ്ടായത്
പിന്നെ വല്യ കിട്ടലാണ് ഇൻക്ക് ചില മാസങ്ങളിൽ പോവാറന്നെയില്ല നീണ്ട് പോവും അങ്ങനെ നമ്മൾ തടി ക്ഷീണി തടി ക്ഷീണിക്കുമ്പോ നമക്ക്നീണ്ട് നീണ്ട് പോവും
ആഹ് നീണ്ട് നീണ്ട് പോവും അതന്നെണ്
അങ്ങനയാ പോവാറ്
ആഹ് അങ്ങനെ ഭാഗ്യത്തിന് കിട്ടിയതാ എനിക്കങ്ങനെ പോ കിട്ടലേ ഇല്ല ആഹ് കൊറേ പോവലിണ്ട് ഇപ്പം ഭാഗ്യത്തിന് അങ്ങനെ രണ്ട് നോമ്പെ പോയിട്ടുള്ളു
ഉം
അയ്ല് ആഹ് അയ്ല് ഒരു നോമ്പിപ്പൊ അറഫാ നോമ്പ് നോറ്റ് ഇനിപ്പൊരു നോമ്പന്നെ ഇണ്ടാവൂള്ളു
ഉം നോമ്പ് മുഹറോം, അറഫയും സുനത്തു നോമ്പൊക്കെ ഉണ്ടെങ്കി കുട്ടികളൊക്കെ നോൽക്കൊ
ആഹ് കുട്ടികള് നോൽകും ഓൽക്ക് നോമ്പ് നോൽക്കാൻ ഇഷ്ടമാണ്
ഉം
ഇല്ല ഇവിടത്തെ എല്ലാരും നോൽക്കും ഉച്ചക്ക് എന്താണ് ചിക്കൻ വാങ്ങിയതാണ് മീനൊ ക്കൊക്കെ ഇപ്പ ഭയങ്കര വിലയൊക്കെ അല്ലേ വിലയാണെങ്കിലും രസവും ഇല്ല ആഹ് അതന്നെ ആ പൈസക്ക് ചിക്കൻ വാങ്ങിയ രണ്ട് പ്രാവശ്യം കൂട്ടാന്ന് പറയും അപ്പെ എന്താ ചിക്കൻ മതിന്ന് പറഞ്ഞു
മീന് വിലയാണ് പോരാത്തയ്ന് മീന് ടേസ്റ്റു ഇല്ലല്ലോ ഭയങ്കര ആ രീതിയില നമ്മള് കാണുമ്പോ നല്ല ലുക്ക് ഉണ്ടാവും ഞമ്മളത് അത് ടേസ്റ്റ് ആക്കണങ്കിൽ കുറച്ച് പണിയുണ്ട് നമ്മുക്കത് പുളിയും, മുളകും ഒക്കെ കുറച്ച് കൂട്ടി ഇഞ്ചിയും, വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിട്ട് ചെയ്യല് അല്ലെങ്കിൽ നമുക്ക് വായിക്ക് വെക്കാൻ പറ്റ
ഇല്ല ഇല്ല രസം ഇല്ല മീൻ എന്നിട്ട് പിന്നെ ഇന്ന് വേണ്ട പറഞ്ഞതാ പിന്നെ അതു അല്ല മീന് വില കൂടിയാ കുറച്ച് മീനെ ഒരു കിലോനൊക്കെ കിട്ടുള്ളൂ അപ്പൊ അത് കാരണം തികയും ഇല്ല
ഇന്ന് മീൻ വാങ്ങീക്ക്ണ് എന്നലെ ഇ പറഞ്ഞ മിതിരി നോമ്പർക്കാൻ പൊറാട്ട കൊടുന്നത് കണ്ടപ്പോ എന്താ അപ്പം ഞാൻ പറഞ്ഞി മക്കള് മൂത്തോൻക്കും എന്റെ ഉപ്പാക്കും കല്യാണം ഉണ്ടായിരുന്നു ഒരു കല്യാണത്തിലും പോയി പിന്നെ എനിക്കും ഉമ്മാക്കും നോമ്പും ആണ് പിന്നെ മെറ്റവർക്ക് ഇവിടെ - രാവിലെക്കത്തെ പുട്ടും- അതൊക്കെ ഉണ്ടായി ഓനതൊക്കെ പറഞ്ഞു നിന്നപ്പോ ഞാൻ പറഞ് ച ഉച്ചക്ക് ചോറു വേണ്ടലൊന്ന് ചോദിച്ചപ്പോ വേണ്ടന്നന്ന് പറഞ്ഞു കൊറച്ച് തെളപ്പിച്ച് ഊ - റ്റാൻ ഉള്ളത് ഉണ്ടായിരുന്നു അപ്പൊ അത് എന്തായാലും കൊടുക്കന്ന് വിചാരിച്ചു വൈക്കുനേരം ഒന്നിച്ച് ഉണ്ടാക്കാന് വിചാരിച്ചിട്ടേ രണ്ടു നേരം കൂടെ തീ പിടിപ്പിക്കാൻ നമുക്ക് മടിയാണ് രാവിലെ നമ്മള്- നോമ്പൊക്കെ ആവുമ്പോ പ്രത്യേകിച്ചാണ് അതുകൊണ്ട് പിന്നെ ഒരു - ഉച്ചക്ക്‌ ഒക്കെ ആരും ഇല്ലാതെ ആയപ്പോ പിന്നെ ഞാന് ഒന്നും ഉണ്ടാക്കിട്ടില്ലേ ഇപ്പ വൈകുനേരം തൊടങ്ങാം
ആഹ് അപ്പൊ വൈകുന്നേരം ഇനി ചോറിന് കറി ഒക്കെ എന്താ ഉണ്ടാക്ക്‌ക
ഇന്ന കയപ്പം ഉണ്ട് മീൻ അയല ഇണ്ട് കിട്ടീട്ട് അല്ലെങ്കില് അയല - മീനെ പൊരിച്ചതിനോടാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ട്ട താൽപ്പ- പിന്നെ കറി വെച്ചാലും ഇങ്ങനത്തെ മീൻ കറിവെച്ചാലും ഒരു രസം ഉണ്ടാവില്ലല്ലോ
ഇല്ല രസം ഉണ്ടാവൂല
അപ്പൊ പിന്നെ നീ കൈപ്പങ്ങ എന്തരും കൈപ്പങ്ങയും ചക്ക ചക്കക്കുരുവും കൂടെ കറി വെച്ചങ്ങാണ്ട് അല്ലെങ്കി കയ്പ്പങ്ങ മാത്രം ആഹ് കയ്പ്പങ്ങ മാത്രം തേങ്ങ അരച്ച് വെയ്ക്കും കയപ്പങ്ങ - തേങ്ങ അരച്ച് അങ്ങാണ്ട് വെച്ചിങ്ങാണ്ട് ഇതങ്ങ് - മീന് പൊരിക്കലും ചെയ്യാന്ന് വിചാരിച്ചിട്ട്
ആയില വെല്ലിയ അയില ആണോ മീൻ കിട്ടിയത്
ആ മീഡിയം സൈസ് ആണ് പറ്റ് ചെറുതും അല്ല നല്ല വലുതും അല്ല
എന്നാ ശരിട്ടോ
ആഹ് ഓക്കേ ഓക്കേ ഓക്കേ